ഹലോ കെടന്നായിരുന്നോടി
ആ കിടക്കുന്ന് ഉറങ്ങീല ഇങ്ങനെ കിടക്കുന്നു
ആണോ അവരൊക്കെ കിടന്നോ കുഞ്ഞൊക്കെ
ആ കെടന്നടി മോനെ ഉള്ളല്ലോ മോൻ ഉറങ്ങി
ആണോ ആ ആ
ഉം മോള് വിളിച്ചിട്ട് കൊഴപ്പൊന്നുമില്ല പത്ത മണിക്ക് നാളെ പത്ത മണിക്ക് വന്നാ മതി നീ എപ്പോഴാന്ന അറിയത്തില്ല നാളെ പത്തു മണിക്ക് വന്നാ മതിയന്ന് പറഞ്ഞു
ആണോ ആഹ് അപ്പൊ അവിടെ നിക്കുവായിരിക്കും ഇപ്പൊ
ആഹ് നിന്നോളും കുഴപ്പമില്ല
മ് മറ്റൊര് വന്നിട്ട് പോയോ
അവരപോയന്നില്ലേ അപ്പ തന്നെ പോയായിന്നുന്ന്
ആണോ ഉം ഉം ചോറൊക്കെ കഴിച്ചോ നീ
ആഹ് ചോറ് കഴിച്ച്
ഉം
നീ എന്തെടുക്ക്ന്ന്
ഞാന ഉണ്ടടി ഞാാനിങ്ങനെ കെടക്കാൻ വന്ന് ഇങ്ങനെ കട്ടിലിരുന്നപ്പോഴാ നിന്റെ മെസ്സേജ് കണ്ട് ഉം
മോനോ
ഉണ്ട് അവനവിടെ ഇരിക്കുന്ന അപ്പറത്ത്
നീയാണോ മോനെ എടുത്തോണ്ട് പോയത് അതോ
ഞാൻ വീട്ടിലോട്ട് പോയിടി ചേട്ടൻ അങ്ങോട്ട് വന്ന് ഞങ്ങിങ്ങോട്ട് വരുന്ന വഴിക്ക് ഞാൻ വിളിച്ചു പറഞ്ഞായിരുന്നു പടിഞ്ഞാറ് വീട്ടിലോട്ട് വരാാനന്ന്
ആഹ് ആഹ്
ആഹ് അങ്ങെനെ ഒരുമിച്ചാ ഇങ്ങോട്ട് വന്ന്
ഓഹ് ഓഹ്
അവളൊണ്ട് അവൾ വണ്ടിൽ എന്നെ അങ്ങോട്ട് കൊണ്ടാക്കിയായിരുന്നു വീട്ടിലോട്ട്
ആഹ് ആഹ് നിന്റെ വണ്ടി അപ്പൊ വീട്ടിലില്ലായിരുന്നോ
എന്റെ വണ്ടി ഏടീ ഞാൻ ഈ ക്ലാസ്സിന് പോവാത്തപ്പ അച്ഛന്റെ കയ്യിൽ ഇപ്പ വണ്ടിയില്ല അപ്പ അച്ഛന്റെ കയ്യിൽ ഞാൻ കൊടുക്കും എന്നിട്ട് പിന്നെ ക്ലാസ്സോള്ള ദിവസവും പിന്നെ ഇവനെ ആക്കുന്ന ദിവസോക്കെ ഒള്ളൂ ഞാൻ ഇങ്ങോട്ട് വാങ്ങിക്കുന്നേ അച്ഛന്റെ കയ്യിൽ വണ്ടിയില്ല അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകാൻ വേണ്ടീട്ട് എന്റെ വണ്ടി അച്ഛന്റെ കയ്യിൽ ഏൽപ്പിക്കും
ആഹ് ആഹ് അച്ഛന്റെ വണ്ടി കിട്ടിയില്ലേ അപ്പം
അച്ഛന്റെ വൺ ബുക്ക് ചെയ്തില്ലടീ ഇത് വരെ ഇപ്പം മേടിക്കാന്നും പറഞ്ഞോണ്ടക്കെ ഇങ്ങനെ നിക്കുവാ
അന്ന് ആക്സിഡന്റ് പറ്റിയത് നിന്റെ വണ്ടി തന്നായിരുന്ന് അല്ലേ
ആഹ് ഇന്റെ വണ്ടീലാരുന്നടി
ആഹ് ആഹ്
ആഹ് അത് കഴിഞ്ഞിട്ടടീ മറ്റേ വണ്ടി വാങ്ങിക്കാൻ നിക്കുവായിരുന്നു അന്ന് എന്തോ ഒര് മാമൻ മരിക്ക്യാ എന്താണ്ടോരു സംഭവം ഉണ്ടായിരുന്നടി അങ്ങനെ അതിന്റെ പൊറകിലായിപോയി അങ്ങനെ ഇപ്പ വീണ്ടും ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നു അപ്പ വണ്ടിയിടെ ചേട്ട ചേട്ടനെ പിന്നിങ്ങനെ വിളിച്ചൊക്കെ തിരക്കിയപ്പഴത്തേക്ക് കളറും ഒക്കെ ഒരു പുതിയ മോഡൽ ഇപ്പ ആയല്ലോടി ഫസീനോടെ ഈ തള്ളിച്ച ഇങ്ങനെ മാറ്റിക്കൊണ്ട് ആഹ് അതിന്റെ ഓയിൽ എന്തോ ഇറങ്ങി അപ്പം അതിപ്പ ഒടനെ ഇതാകും എന്നൊക്കെ പറഞ്ഞോണ്ട് അന്നിങ്ങനെ സംസാരിച്ചിട്ട് വെച്ച് പിന്നെ അമ്മ പറയുന്നൊണ്ട് ഇങ്ങനെ ബുക്ക് ചെയ്യാം ബുക്ക് ചെയ്യാം എന്നും പറഞ്ഞോണ്ടൊക്കെ ഇരിക്കുന്നു
ആഹ്
വാങ്ങിയില്ല ഇതുവരെ
ഉമ് അപ്പ അവിടെ നിന്റെ ചേട്ടൻ ഇല്ലേ വീട്ടില്ല്
ചേട്ടനോണ്ടടി ചേട്ടന്റെ കയ്യിൽ മറ്റേ ബൈക്കാ ബൈക്കും കാ ആഹ് വണ്ടി കാറും
ചേട്ടനപ്പ എന്തുവാ ജോലി
അത് മറ്റേ ഊബർ ടാക്സി ഉണ്ടല്ലോടി
ആഹ് ആഹ്
അത് ഓടിക്കുവാ ഉമ് ബൈക്ക് ഒണ്ട് ടു വീലർ ഉണ്ടടി അത് നാത്തുനാണെങ്കില്ലേ പിന്നെ അവരടെ വീട്ടിന്ന് കൊടുത്തതാ അപ്പ അത് അവൾ ക്ലാസ്സിനൊക്കെ പോകുന്നത ഒക്കെ വണ്ടില്ല
ആഹ് ആഹ്
ഉമ് അവൾ പിന്നെ ബി എ ഡി ന് പഠിക്ക പഠിക്കുവാ അപ്പ അവൾ എപ്പോഴും വണ്ടിയിലാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവുകയുവരുന്നതു ആഹ് അപ്പ അച്ഛൻ ആഹ് വണ്ടിയായിരുന്നു ഉപയോഗിച്ചൊണ്ടിരുന്നത് അപ്പം അവൾ ക്ലാസ്സിനൊക്കെ പോകുന്നത് കൊണ്ടൊക്കെ പിന്നെ അച്ഛനാണെങ്കി ഞാൻ വണ്ടി കൊണ്ട് കൊടുക്കുവങ്ങ് എപ്പോഴും അച്ഛനില്ല വണ്ടയില്ലാതെപ്പോഴും വീട്ടിൽ ഇരിക്കുമ്പോഴത്തേക്കും എനക്ക് ഒരു വേഷമം അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പഴും എല്ലാത്തിനും ഓടിയോക്കെ നടക്കുന്നതല്ലേ അപ്പൊ ഞാൻ വിചാരിച്ച് ച്ച് അങ്ങനെ ഞാൻ പിന്നെ ഇവിടെ ചുമ്മാതിരിക്കുവല്ലേടീ വണ്ടി കാര്യം ക്ലാസ്സിന് പോവാത്ത ദിവസമൊക്കെ ചുമ്മാതിവിടെ ഇരിക്കുവാ പിന്നെ എനിക്ക് ക്ലാസ്സിന് പോകുമ്പോ മാത്രം മതി ക്ലാസ്സിന് ഇവന് സ്കൂളിൽ പോവണ്ട ദിവസം അച്ഛൻ രാവിലെ വന്നിട്ട് ഇവനെ ബസ് കയറ്റി വിടുകയും വൈകട്ട് എടുതോകൊണ്ട് തരികയൊക്കെ ചെയ്യും ചെലപ്പം മാത്രമേ ഒള്ളൂ ഞാൻ വണ്ടി മേടിച്ച് ഇവിടെ വയ്ക്കുന്നത് ഇങ്ങനെ ആക്കാനൊക്കെ ഞാൻ വിചാരിച്ച് അച്ഛന് വണ്ടി കിട്ടുന്നത് വരെ ഞാൻ എടുക്കുന്നവരെ ഇതിരിക്കട്ടെന്നും പറഞ്ഞൊണ്ട് ഇടയ്ക്ക് കൊണ്ട് കൊടുക്കും
ആഹ് ആഹ്
ഉം
അപ്പ പിന്നെ ചേട്ട്നാണെങ്കിൽ അങ്ങോട്ട് വിളിക്കാനായിട്ട് വന്നാരുന്നു. ഉം
അപ്പ നിങ്ങെള് ആഹാരവെക്കെ കഴിച്ചിട്ട് കെടന്നോ?
ആഹ് ആഹാരവെക്കെ കഴിച്ചടി കഴിച്ചിട്ട് പിന്നെ ഇങ്ങനെ വന്ന്. കട്ടിലിന്റെ പൊറത്ത് ഞാനിരിക്കുന്നു ഇവരൊക്കെ പല്ലേക്കും ഇവെ രണ്ടുപ്പേരും പല്ലൊക്കെ തേക്കൂടി രാത്രിയിലും. ചേട്ട്നും കുഞ്ഞുവാക്കെ. ഞാൻ തേക്കത്തില്ല നീ തേയ്ക്കുയാ?
ആഹ്
ഉം ഞാൻ തേക്കത്തില്ല ഇവ രണ്ടും തേക്കും.
എനിക്ക് രാത്രിയിലും തേക്കെണവടി രാവിലെ മറ്റേ എന്തുവാ ചായ കുടിക്ക്. ക്കുന്നതിന് മുമ്പേ പല്ല് തേക്കെണം.
ഉം ഞാൻ എടയ്ക്കെക്കെ തയ്ക്കുവാരെന്നടി പിന്നെയെനിക്ക് മടിയായി ഞാവന്നെങ്ങ് കട്ടിലിൽ കെടെന്ന് കഴിഞ്ഞ്. പിന്നെ എണീക്കാ മടിയാ ഇവെര് രണ്ടുപേരും കൂടെ നിന്ന് തേച്ച് കഴികിട്ടൊക്കെ വെരും പിന്നെ. ഞാനപ്പം അവെടെ കെടക്ക. ഞാനപ്പ അവെടെ കെടന്നപ്പഴാ നീ നിന്നെ വിളിക്കാലോന്നു പറഞ്ഞോണ്ട് എഴുന്നേറ്റ്.
ഉം ഉം
ഉം
ഇന്നാ ബീച്ചിൽ പോ ട്ട് മറ്റേ ഒരാളെനിക്ക് ഫോട്ടോയിട്ട് തന്നതിന്റെതാത്ത് ഞാൻ മാത്രമില്ല.
ഇല്ല അത് ഞാൻ കണ്ട് അപ്പ ഞാൻ അവളോട് ചോദിച്ചായിരുന്നു അപ്പ പറഞ്ഞെടി സന്ധ്യ എടു ത്ത ഫോണിലാ അതിലും പക്ഷെ നീ പകുതിയൊള്ളൂ നീ അപ്പാ അല്ല ഫോണും തെരക്കുവൊക്കെയായി നി ക്കുവല്ലാരുന്നോ നന്നായിട്ടൊരു ഫോട്ടോ പോലും എടുക്കാൻ പറ്റിയില്ല.
പറ്റിയില്ല ചുമ്മാ പോയല്ലോ ഇന്ന്.
ഇന്ന് പോണ്ടേ കാര്യവില്ലാരെന്ന് കാര്യം മഴേം ഇല്ലാരെന്ന് ഒന്നും ഇല്ലാരെന്ന്.
അഹ് അതാ ഒരു കാര്യോം ഇല്ലാതെ പോയി ഇനി പോവാൻ പറ്റുവോ നമ്മെക്ക്.
ഇനി പ്ലാനിങ്ങ് നടക്കത്തോളേടി ഇനിയിപ്പോ ഉടേനൊന്നും പോവത്തില്ലല്ല്. ഇപ്പ പോയതല്ലേ ഉള്ളെന്നൊള്ള ഉം.
ഇപ്പ എന്ത് ചെയ്യണെന്നറിയേ ഇപ്പ സ്കൂള് വിട്ടിട്ട് ആഹ് ഒരു ടൈം നോക്കിയെറങ്ങണം.
ആഹ് അതാടി പകലെറങ്ങണം.
ഞാനിതന്ന ഞാൻ പറ ഞ്ഞതാ ഞാനിത് അവളോട് പറയുകയും ചെയ്ത് എന്നെ വിളിച്ചപ്പ മെസ്സേജ് ഇട്ടപ്പഴേ. നമ്മെക്ക് പിള്ളോരെയെക്കെ വിളിക്കും. കെട്ട് നമ്മുക്ക് പോയാ പോരെന്ന് ഞാൻ ചോദിച്ചതാ.
ഇന്നാടി പാകലേ. പകല് വെല്ലോം നമ്മെക്കിനി ഇതുപോലെ പോവാം. ഒര് പത്തു മണിക്കൊക്കെപ്പോയി.
ആഹ്
അങ്ങനെ ഒകെ വെരാം. അതാ ഇനി മഴ ഇനി എന്തായാലും കാണുവെല്ലോ. അപ്പ വേറെ. പോണം. ഉം ഉം ബീച്ച് അല്ലെങ്കി ലും വേണ്ടിയില്ലെടി എവെടേലും വെല്ല കണ്ടവോ.
അതാ മറ്റേ ഈ കെഴക്കോട്ടെക്കെ പോന്ന സ്ഥലങ്ങളൊക്കെ ഒണ്ടല്ലോ. അവിടെ പോണം. ഈ പാടം കിട്ടുന്നടവോ.
ആ അതാ പാടെവുവെക്കെ ഒള്ളടുത്തോട്ടെക്കെ പോണം.
ക്കതൊന്ന് നോക്കണം. പറ്റോന്ന് നോക്കാൻ പോയാ.
ആഹ് ആഹ്
അതാ അടുത്ത ആഴ്ച വല്ല എപ്പഴെങ്കില അ നമുക്ക് നാളെ പറയാം ഇതിടെ ബീച്ച് എന്നും പറഞ്ഞോണ്ടിരുന്നെങ്കിലുവേ ആ അവിടെ മറ്റേ ആ സാറിന്റെ വൈഫുണ്ടല്ലോ അവള് വൈകുന്നേരം വിളിച്ചിട്ട് പറഞ്ഞ് നമുക്ക് ഇന്ന് പോകാം എന്നെങ്കിലും പറഞ്ഞൊണ്ട് പറഞ്ഞു അപ്പഴാ പിന്നെ എല്ലാവരും പിന്നെ ഒരു മൂന്ന് മണിയൊക്കെ ആ വറായപ്പ വിളിക്കുമ്പോ തന്നെ ഞാനപ്പ നിന്നെ വിളിച്ചായിുന്ന അപ്പ നീ എടുത്തില്ല പിന്നെ അത് കഴിഞ്ഞ് ആ മറ്റേ അവളുണ്ടല്ലോ അവൾ എന്നെ വിളിച്ചിട്ട് ങ്ങനെ പറഞ്ഞു പിന്നെ നിന്നെ വിളിച്ചോന്നൊക്കെ ചോദു ഞാ പറഞ്ഞിട്ട്ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല അപ്പോ അവളന്നും കൂടി വിളിക്കട്ടെന്നും പറഞ്ഞുകോണ്ട് വരും പിന്നെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നീ ഫോൺ എടുത്ത് അവള് വരുമന്ന് പറഞ്ഞു അങ്ങനെ പെട്ടെന്ന എല്ലാം ഓടിപ്പിടിച്ചുള്ള ഇതായിരുന്നു എനിക്ക് ഞാൻ പോകൂ എന്നുള്ളത് ഞാൻ തീരുമാനിച്ചു എന്ന് വെച്ചാ ഇവിടെ ട്യൂഷന് വരുമായിരുന്നുണ്ട് ആ കൊച്ച് ഞാൻ പറഞ്ഞില്ലേ ഹോം ട്യൂഷന് ആ അത് മൂന്ന് മണിക്ക് വരു വന്ന പറഞ്ഞണം മൂന്നര ആയി വന്നപ്പോ അങ്ങനെ പിന്നെ നാലര വരൊക്കെ അതെടുത്ത്
ഉ അതിന്റെ അടങ്ങിയിരിക്കുന്നുണ്ടോ
ആഹ കൊഴപ്പമില്ലടി ഇന്നിരുന്ന് എഴുതുകയൊക്കെ ചെയ്തു അതിന് അറിയാടി ഇന്നലെ വന്നപ്പോഴാ നമുക്ക് ഈ പേരു ഒക്കെ പറയുമ്പോ ഇവന അറിയത്തില്ലല്ലോ ഇന്നലെ ഇവിടെ വന്നപ്പോഴാ മനസ്സിലായത് ഈ കൊച്ചാണെന്നുള്ളത് കാര്യം നമ്മുടെ വീടിന്റെ അപ്പുറത്ത് ഈ കൊച്ചിന്റെ മാമന്റെ വീടാ ഞങ്ങളുടെ ഒരു ബന്ധുവാടി ഇത് അമ്മയുടെക്കെ ബന്ധുവായത് അമ്മയുടെ ഒരു അനിയത്തിയുടെ മോളായിട്ട് വരും അമ്മയുടെ കൊച്ചച്ചേന്റെ മോളാണ് ഇവരുടെ അമ്മ
ആഹ ആഹ
പപ്പാ ആ തൊ ഈ മാകളുടെ സ്വന്തം മാമ നന്ന് വെച്ചാൽ നമ്മുടെ വീടിന്റെ തൊട്ടപ്പുറതാ അവിടെ രണ്ട് പെമ്പിള്ളാരരൊക്കെ ഉണ്ട് ഇച്ചിരി വല്യ അതന്ന് വെച്ചാ ഇപ്പ പ്ലസ് ടുവിനും ഒമ്പതിലും പഠിക്കുന്ന അപ്പൊ ഇവന എപ്പോഴും അവിടെ കളിക്കാനൊക്കെ പോവും അപ്പൊ അവിടെ ഈ കൊച്ച് വരുമ്പോ ഇവന് എപ്പോഴും കാണുകയും പിടിക്കുകയും ചെയ്തോണ്ടിരുന്നതാ പക്ഷെ ഇവന് ട്യൂഷൻ ടീച്ചറ് വരും ട്യൂഷൻ ടീച്ചറ് വരും എന്ന് പറഞ്ഞപ്പോ ഇതാണെന്ന് അറിയത്തില്ലായിരുന്നു ഇന്നലെ വന്നപ്പോ ഇവന് സമാധാനമായി അറിയാവുന്ന ആളല്ലേ ഉം അതെ എന്നാലും ഇവൻ ഭയങ്കര കമ്പനിയ ഒന്നും അല്ലായിരുന്നു അതിന്റെടുത്ത് എന്നാലും അറിയാം പിന്നെ ഇന്ന് കുച്ചുയിട്ടൊക്കെ ഇരിക്കുകയും എഴുതയൊക്കെ ചെയ്തു കുഴപ്പമ ഇല്ലായിരുന്നു ഇപ്പൊ നാളെയും ഞാൻ പറഞ്ഞായിരുന്നു ഞായറാഴ്ച വരണ്ടന്ന് പറഞ്ഞു അപ്പാ ആ കൊച്ച് പറഞ്ഞ് ഇല്ല കൊഴപ്പ ല്ലക്കെ നാളെയും വരാം എന്നും പറഞ്ഞോണ്ട് പോയി
ഉം ഉം അപ്പൊ ഇനി തൊട്ട് എന്നായിരിക്കും ഇവർക്ക് അവധി ഒരു ദിവസം കൊടുക്കത്തില്ലേ?
അതാടി ഞാൻ വിചാരിച്ചെ ഞായറാഴ്ച്ച വരണ്ട പിന്നാ ശനിയും ഞായറും ഇല്ലെങ്കിലും എനിക്ക് കൊഴപ്പൊയില്ലായിരുന്നു അപ്പൊ ഞാൻ അതിനോട് പറ പറഞ്ഞ് ഇന്നലെ വന്നപ്പഴേ ഞാൻ പറഞ്ഞ് ഞായാഴ്ച്ച എടുത്തില്ലേലും കൊഴപ്പല്ല ഞായാഴ്ച്ച വേണ്ട അവധി ആയിട്ട് അപ്പ ഞാൻ പറഞ്ഞ് ഒരുപാടൊന്നും ഇവനെ പഠിപ്പിക്കണ്ടാ ഹോം വർക്ക് എന്തെങ്കിലും ഒണ്ടെങ്കില് അതും ചെയ്യിച്ചിട്ട് അപ്പൊ ഇത്ര സമയം വരെ എന്നുള്ളത് എന്റെ മനസ്സിലില്ലെടി ഒരു ട്യൂഷൻ തൊടങ്ങി എപ്പ ഞാനിങ്ങനാ പറയുന്ന ഹോം വർക്ക് ഒന്ന് ചെയ്യിച്ചിട്ട് അന്നിപ്പ ഒര് ഇച്ചിരി എന്തേലും പഠിപ്പിക്കുവല്ലോ അതും ഒന്ന് എന്തെങ്കിലും പറഞ്ഞ് കൊടുത്തിട്ട് നിർത്താം അല്ലാതെ ഒരുപാട് പുതിയ പുതിയതായിട്ടൊന്നും പഠിപ്പിക്കണ്ടാന്നും പറഞ്ഞോണ്ടാ അപ്പം ഞായറാഴ്ച്ച ത്തെ കാര്യം പറഞ്ഞപ്പോ അത് ഇങ്ങോട്ട് പറയുന്നു കൊഴപ്പയില്ലക്കെ വരാവെന്നും പറഞ്ഞോണ്ടൊക്കെ പോന്നു അപ്പ ഇത് രണ്ടു മാസെ ഒള്ളടി ഈ കൊച്ച് എൽ എൽ ബിക്ക് കൊടുത്തിട്ട് നിക്കുവാ അപ്പ രണ്ടു മാസം കഴിയുമ്പഴ്ത്തേക്ക് ഇവർക്ക് ക്ലാസ് എങ്ങാണ്ടൊക്കെ തൊടങ്ങുമെന്ന് അപ്പ പോവും അപ്പ വേറെ ആരെയെങ്കിലും അറേഞ്ച് ചെയ്ത് തരാന്നാ പറഞ്ഞെ
ആഹ് ആഹ് അപ്പ അത് അത് വ വരുമ്പഴേ മോനി വായിക്കാനുള്ളതൊക്കെ മലയാളം ഇംഗ്ലീഷ് എന്തായാലും സ്കൂളിൽ പെട്ടെന്ന് വായിപ്പിക്കും
ആഹ്
ഈ മലയാളം വായിക്കാനും കൂടെ
ഉം ഇവനേടി വായിക്കും പിന്നെ ആ സ്കൂള് നന്നായിട്ട് ചെയ്യിക്കും എടി അത് ഈ വല്യ ലെറ്റേഴ്സ് തന്നെ ഇവരെ കൊണ്ട് ഇപ്പ ഇംഗ്ലീഷൊക്കെ വായിപ്പിക്കുവൊക്കെ എൽ കെ ജി തൊട്ടെ ഒണ്ട് ഇവർ
ആഹ് അതാ ഇംഗ്ലീഷ് ഇവര് പെട്ടെന്ന് വായിക്കുവെടി കൊഴപ്പയില്ല മോന് നു അങ്ങനായിരുന്നു പക്ഷെ മലയാളം ഇവ അത്രയും പെട്ടെന്ന് ഇത് വരത്തില്ല
മ ബ മ മു
ആഹ് അപ്പൊ ഇതുപോലെ ഞാൻ ട്യൂഷൻ വീട്ടി വിട്ടാണ്
ഉം ഉം
വായിപ്പിച്ചത് ഞാൻ ട്യൂഷൻ വീട്ടിലും ഇവിടെയും അങ്ങനാ പറഞ്ഞിട്ടുള്ളത് വേറൊന്നും പഠി പ്പിക്കണ്ട അന്നന്നുള്ള ഹോം വർക്കും അതൊക്കെ അവിടെ ഇരുന്ന് ഇവിടെ നമ്മളടത്ത് ഇരിക്കത്തില്ല അപ് അപ്പൊ അതുകൊണ്ട് അവിടെ ഇരുന്ന് ചെയ്യിപ്പിച്ചാ മതി എന്നുള്ള രീതീല് അപ്പൊ ഇതുപോലെ ഞാൻ സ്കൂളിലെത് നിർത്താം നിർ വെപ്പിച്ചിട്ട് ഞാൻ കൊറച്ചൂസം സ്കൂളില് നോക്കി ഹോം വർക്ക് എന്നിട്ട് അവരെ കൊണ്ട് വായിപ്പിക്കാൻ നിർത്തിയകാര്യം ഇവിടെ ഞാനുമായിട്ട് വായിക്കാ ഇരുന്നിട്ടല്ല ഒത്തിരി നേരം നമ്മളിരുന്ന് കൊഴയും അപ്പ ഇവന് എക്സാമും ഒന്നും ഒള്ള സമയമല്ലാര് രുന്ന് ആ സമയത്ത് ഞാൻ പിന്നെ അങ്ങനെ പറയിപ്പിച്ചോണ്ട് അവിടെ ഇരുത്തി വായിപ്പിച്ചു അങ്ങനെ മലയാളം അത്യാവശ്യം വായിക്കും ഏഹ് ആദ്യമേ ഇവൻ ഇംഗ്ലീഷ് വായിക്കുവായിരുന്നു നമുക്ക് മെസ്സേജൊക്കെ വരുന്നേ നോക്കിയാണ് ചെയ്യുന്നുണ്ടായിരുന്നു
ഉം ഉം
അപ്പ ഈ മലയാളവായിരുന്നൊരു ഇച്ചിരിയും കൂടെ തപ്പിത്തടച്ചിലൊള്ളത് അപ്പൊ പിന്നെ അങ്ങനെ വിട്ട് അതാണ്
ഇവർക്കിപ്പ ഈ മലയാളം ഇപ്പ മൂന്ന് ലെറ്ററോടി മൂന്ന് മൂന്ന് ലെ റ്ററൊക്കെ വരെ ഒള്ള വാക്കുകള് ഇവർക്കുണ്ട് ഈ യു കെ ജി വരെ നിന്നത് അങ്ങനാ ഈ വർഷം ആഹ് ശരിയെടി ശരിയെങ്കില് ആഹ്